കേക്കുന്നുണ്ടാ
ഓ കേൾക്കുന്നുണ്ട് പറഞ്ഞോളോ
എന്താ വിശേഷം
ഓ നല്ല വിശേഷം
സുഖ ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു
ആണല്ലേ
ഉം മഴൊക്കെ ഇണ്ട അവിടെ
ഭയ കുറവാന്ന്
ആഹ് ഇവിട്ന്ന് ഉച്ചക്ക്ക്കെ നല്ല മഴയായിരുന്നു രാവിലെ- ഒന്നും പെയ്തില്ല അപ്പംഞാന് കൊറേ തുണിയൊക്കെ നന ച്ചൂ അം അലക്കാമ്പോയപ്പേക്കും നല്ല മഴ- പിന്നെ വെയില്ണ്ടായിട്ടേ ഇല്ല-
ഇപ്പോയും മഴണ്ടോ-
ഇപ്പൊ മഴയില്ല പക്ഷെ ഒരു തണുത്ത ക്ലൈമറ്റ് ആണ്-
ആണില്ലേ നല്ല സുഖണ്ടായിരിക്കല്ലേ കിടക്കാന് ഓ കിടന്നൊറങ്ങാന്-
ഇബടൊള്ളോരൊറങ്ങാണ്ട് എന്ത് സുഖണ്ടായിറ്റും കര്യില്ല ഒ ങ്ങാൻ കുഞ്ഞുങ്ങൾ മൂന്നാളുണ്ട് കുഞ്ഞികളളൊക്കെ ആഹ് ഇവര്ക്ക് ആഹ് ഇവര്ക്ക് നേരം വെള്ക്കണവരെ കളിയാണ്- വെളുപ്പിനൊക്കെ ഒറങ്ങുള്ളൂ എന്ന ഇപ്പ ഉച്ച രാവിലെ ഒന്നും ഒറങ്ങാത്ത കാരണം വേഗം ഒറങ്ങ് ന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരി ക്കിണത്. അല്ലെങ്കിൽ ഇനി വളുപ്പകാലത്തെക്ക് ഭയ്ങ്കര കളിയാ പിന്നെ മൂത്താൾക്ക് സ്കൂളൊടങ്ങിയൾ ചില്പ്പോ ഒരാള്ണ്ട് മൂത്താള് യു കെ ജില് അഹ് അവള് ആഹ് അവള് എല്പ്പ വേഗൊറങ്ങും
ആണില്ലേ ആഹ് ആഹ് അഹ് ന്നാലുണ്ടല്ലല്ലേ രണ്ടു പേര്
ആഹ് ഇവനോറങ്ങി മോനോ രണ്ടാമത്തളോറങ്ങിയാ രക്ഷപ്പെട്ട് കുഞ്ഞീത് പിന്നെ വെശ്പ്പ് മാറുമ്പോര് ടൈം ഓഫ് പീരീഡ് കഴിയ്മ്പോ അവള് ഉറങ്ങുന്തായാലും ഇവനൊറങ്ങിയാലേ രക്ഷപ്പെടുള്ളൂ ഇവൻ ഇങ്ങനെ നടക്കും
ഭക്ഷണം കയിച്ചാ
ആഹ് മക്കൾക്ക് കൊടുത്തപ്പ അയിന്റെ കൂടെ കയിച്ചു അവിടെ എന്താ ഫുഡ്അഡിയിഞ്ഞാ
ഫുഡ്‌പര്പാടി കയിഞ്ഞു
ആഹ് എന്താ കറി? ബീഫ് ആഹ് ഇഞ്ഞി ഒരു കൊറച്ചാള് ബീഫിന്റെ കളിയാരിക്കും.
ആഹ് ഇവി- ഇണ്ട് തൊട്ടട്ടില്ല ഫ്രീസെയ്ത് വെച്ചേക്ക. ഉം ഉം അതായ ഇന്ന് ചിക്കൻ ണ്ടെര്. ന്നു അപ്പൊ അത് പിന്നേക് ഉണ്ണിമോൾ - ഇകൊടുത്തയിച്ച് ഗ്രീൻ ബീസ് ണ്ടായിരുന്നു ചീരണ്ടായിരുന്നു. ചീരല്ല ഉമ്മ മറ്റേ കുമ്പളത്തിന്റെ - കൂപ്പ് ഇങ്ങനെ വെക്കില്ലേ ചീര വെക്കണ പോലെ എല അത് അ ത്രണ്ട്
ആഹ് ആ
മ് ഇവര്ക്കറിയാണ്ട് ഒന്ന് ചോറില സാക്കിയൊക്ക കൊടുത്തോക്കിട്ട് ഇരിക്കുകയാണ്. കണ്ടാ എടുത്ത് കളയി- കഴിക്കില്ലാ കഴിക്കില്ലാ ചീര ചീരാന്ന് ചോയിച്ചിട്ട്. ചീര വേണ്ടാന്ന് പറഞ്ഞ് പ്രശ്നാ ഇവിടെ വെജിറ്റബിളും അല്ല ഏ അങ്ങനെ - മലക്കറി ഒന്നും കഴിക്കാണ്ട് മോഷൻ പോവാനൊക്കെ ഭയങ്കര പ്രശ്നായിരുന്നു. വെജിറ്റബിൾ ഒന്നും ഒട്ടും കഴിക്കില്ല എന്നിട്ട് ഡോക്ടർ അടുത്തൊണ്ടോ യപ്പ ഡോക്ടർ പറയാ ണ് വെജിറ്റബിൾ കഴിപ്പിക്കാനുള്ള മരുന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല ട്ടാ അത്ങ്ങന്നെ കഴിപി പ്പിക്കണം. പക്ഷെ ഇങ്ങനെ നമ്മ അറിയാണ്ട് താക്കി കൊടുത്താലും വായെ തടയുമ്പ തുപ്പികളയും. ആഹ് അങ്ങനെ.
വേറെത് ഏ ഏത് പച്ചക്കറിം കഴിക്കൂല?
കുമ്മറും ക്യാരറ്റും കഴിക്കും.
അതോ മാത്ര ഇല്ലള്ളേ ഏ?
കുക്കുംബറും ക്യാരറ്റും കഴിക്കും അതിങ്ങനെ പച്ചക്ക് നമ്മ ഇട്ട് കൊടുത്താല്. പറക്കി പറക്കി തിന്നോളൂ പക്ഷെ ഈ വെണ്ടക്കെ - ഒക്കെ കഴിച്ച കിട്ടണം ഈ- ആ ഇലക്കറി കഴിക്കണം പിന്നെ വേണ്ടക്കൊക്കെ കഴി - ച്ചാല് ഈ മൂശം പോവാനൊക്കെ നല്ല- ഇതാണ് കൊടലിനൊക്കെ നല്ലതാണ് ഉ പക്ഷെ അ അതൊന്നും - ഒട്ടും കഴിക്കില്ല. ക എന്താ?
ഓഹ് അമ്പാ ശീരി.
ആഹ് ഇവര് രാത്രി ആവുമ്പ ഇവര് ആങ്ങളീം പെങ്ങളും ആദ്യമായിട്ട് കാണണ പോലെയാ. ഭയങ്കര കളിയാണ് ഉറക്കില്ലാത കളി. ഞാന എവിടെ ശബ്ദ- ല്ലാണ്ട് ചെന്നിരുന്നാലും അപ്പവരും അങ്ങോട്ട്. ഇവര് ടീവി എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴ ഞാ പതുക്കെ മുങ്ങാ. അപ്പ പക്ഷെ എങ്ങനെങ്കിലും ഞാൻ പോണത് ഇവരറിയും.
ആണല്ലേ?
അങ്ങനെ.
ആ നല്ലവ നല്ല വികൃതി കുട്ടന്മാരാണല്ലോ.
ആഹ് പ പക്ഷെ ഇവരൊന്ന് നേരത്തെ ഒറ - ക്കഴിഞ്ഞ പിന്നെ പോയി മൈന്റ് പോയി. എനിക്ക് ഒറ്റക്കിരിക്കുമ്പേ ഭയങ്കര നെ റ്റിവ് തിങ്ക്സ് ആണ് ആ നെഗറ്റീവ് ചിന്തകളാണ് എപ്പോളും വെറുതെ റാ നെഗറ്റീവ ചിന്തിക്കുള്ളൂ അവ ഇവരുണ്ടെങ്കി നമ്മ ഇങ്ങനെ സമയം പോണതറിയില്ല ഇവര് ഉറങ്ങിക്കഴിയുമ്പോ നമുക്ക്. ഭയങ്കര ഒരു നമ്മ വൊ ഒറങ്ങിയാൻ കുഴപ്പില്ല അല്ലാണ്ട് ഇരിക്കുമ്പോളേ ഭയങ്കര ഒരു
ഉ ശരിയാ പറഞ്ഞത് ഞ്ഞ്ഓലെ എടുക്കെങ്കി പോവുമ്പ പോകവാണെങ്കിലൊക്ക ബുദ്ധിുട്ടാണല്ലോ
ആ അതന്നെ പിന്നെ അതലോചിച്ചിരിക്കും പോയത് എന്താ വരാത്ത ഏഹ് ഇണ്ടെങ്കി ഇങ്ങനെ തല്ല് വാങ്ങിക്കൊണ്ടിരിക്കും
എഹെ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടാണാണോ ആണ് ആണ് അതിനു ഏഹ്
പിന്നെ വേറെന്താണ്. ഇല്ലില്ല.
ഇല്ല ലെ ഏ എവിടക്കെങ്കും യാത്രയൊക്കെ പോയോ
എവിടെയും പോയില്ല പെരുന്നാള് ന് മുമ്പ് പോയി ആ മറ്റേ മൂന്നാറ് വട്ടവടൊക്കെ അടെ പെരുന്നാളന്റെ തലേദിവ മ് ആ പുലർച്ചെയാണ് എത്തിയത്. പിന്നെ പെരുന്നാളിന്. ഏ രണ്ടാം പെരുന്നാളിന് വീട്ടി പോയി
ഏ വീട്ടി പോ ഏ അന്ന് പോയിട്ടില്ല
അന്ന് പോയില്ലന്നാല രണ്ടാ പെരുന്നാള പോവാറ് ഇവിടെ സിസ്റ്റിസ് സിസ്റ്റ് ചേസ ഒക്കെ വരണാര ഇപ്പ ആരും വന്നീലന്നല്ല രണ്ട പെരുന്നാളിന പോയത് പോയിട്ട് പിന്നെ ഒരു ദിസം നിന്നിട്ടു വന്നു സ്കൂൾ തുറ ല്ലായിരുന്ന്
ആഹ് ആഹ ആഹ് അവിടെ പള്ളിയിന്ന് ബീഫൊക്കെ കിട്ടൂല്ലേ
ആഹ് പള്ളീന്ന് കിട്ടി പള്ളീന്ന് കിട്ടിയത് പോരാണ്ട് ഇത് ഇങ്ങനെ അറക്ക്ണേന്റെ സ്ഇതിനൊെ ക്കപ്പു മൂപ്പര് പോവും ആ അപ്പൊ അത് അപ്പൊ അതിന്റെ എക്സ്ട്രാ കിട്ടും
ആഹ ആഹ ആഹ
ഉം ആഹാഹ് അവക്കൊറെ കാണുമ്പോളേ ഒട്ടും തിന്നാൻ തോന്നില്ല അതന്നെ എനിക്ക് കുറേ കാണുമ്പോ ഒട്ടും കഴിക്കാൻ തോന്നില്ല
ഇല്ല ആഹ അങ്ങനെന്നെ ആഹാ
ഉ ഇതിപ്പ ഇല് ഇവിടെ ഐസ്ക്രീമിന്റെ ഫ്രീസറുകളുണ്ടെ
ആഹ് ആ
ആ അ വ്ടെവർക്കിന്റെ എ പിന്നേ ഗോഡൗണില് ഫ്രീസറുകൾ ഉണ്ട് അപ്പാ അതില് ഇറക്കി വച്ചീണ്ട്. ആവശ്യള്ളപ്പൊട്ക്കാ ലഅപ്പൊ നല്ല ശരിക്കു നല്ല ഫ്രീസായിട്ടിരിക്കു ഒന്നും പറ്റില്ല
ആഹ ഒന്നും പറ്റില്ല അല്ലേ
ഓ
ടേസ്റ്റ് കുറയൂല്ലേ
ഏ എത് നല്ല ഫ്രീസായിരിക്കണ കാരണ അങ്ങനെ ടേസ്റ്റ് കൊറയില്ല നമ്മുടെ ഫ്രിഡ്ജ് വെക്കണ പോലെയല്ല കുറച്ചും കൂടെ ഭയങ്കര സ് ഫ്രീ സായിരിക്കും
ആണില്ലേ ആഹ
മീനൊക്കെ പെട്ടെന്ന് മീനൊ ഓ നമ്മ കഴുകി വൃയക്കൊക്കെ വെക്കാണെങ്ക ടേസ്റ്റ് ചോറിയും അതേപടി വെക്കണം നമ്മ ആ മുറിച്ച് കഴുകി വൃത്തിയാക്കിട്ട് വെക്കില്ലേ അങ്ങനെച്ചായ ഇന്റെ ടേസ്റ്റ് പോവും
പോലെ ആഹ്
ഒരു ഉണ മീനൊക്കെ വാക്കുപ്പോ കൊറച്ച് വെക്കുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലേ പിറ്റേ ദിവസ ആ പിറ്റേ ദിവസം ടു നക്കുമ്പോ ഒരു ഉണക്ക മീന്റെ ചവയിരിക്കും
ച്ചയ് ആഹ് ആഹ്
ആഹ് ശരിക്ക മീനൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മ വാഷ് ചെയ്യാണ്ട് വെക്കണം എന്നാ പറയാ
ആണില്ലേ ആഹ
പ്രീസ് ചെയ്ത് വെക്കണം
വെള്ളം പാറന്നാണ്ട് ഫ്രിഡ്ച്ചിൽ വച്ചാല്
അങ്ങനെ പറഞ്ഞട്ടുണ്ട് ഞാൻ വെച്ചിട്ടില്ലത്
ആണല്ല എന്റെറെ മക്കളൊക്കെ കഴിക്കുവോ ബീഫൊക്കെ
ഒരു പേരിനെ ഒക്കെ ഒരു പേരിനെ കഴക്കുള്ളു ചിക്കനാണ് ഇവർക്ക് ഇഷ്ടം അവൾക് ചിക്കെൻ ആണ് ഇഷ്ട്ടം പൊരിച്ചത് ആ വിനക്കറിയത്തെ ആഹ് കൊറച്ചൊക്കെ കഴിക്കും മറ്റേത് കഴിക്കണ പോലെ കഴിക്കില്ല
ആഹ ആ
മറ്റുള്ളതിനതിനോടൊന്നും വലിയ താല്പര്യല്ല
ആണല്ലേ
നിക്ക് അങ്ങനെ തന്നെട്ടാ നിക്ക് ഇത്തിരി കയിച്ചഞ്ഞാ വൈന്നാരം ചമ്മന്തി ഉണ്ടാക്കിയാ ചോറിന്ന. ഒരു മട്ടിപ്പണു. ആ എനിക്ക് അങ്ങനത്തെ കറികളൊക്കെ ഇഷ്ട്ടാ പയ ആ പരിപ്പ് കുത്തിക്കാച്ചിയത്, ഉണക്കമീൻ അങ്ങനത്തെ
ഉം ഉംഹ്
ഏ പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടിട്ട് ഇഷ്ടംപോലെ. പിന്നെന്ന് വെച്ചാല ഇവന്റ് കാ ഇങ്ങക്കെ ഹസിന് ബിസിനസ് ഇണ്ട് അവ അവിടന്നൊക്കെ കൊൺ കൊണ്ടന്നിട്ട് പങ്ക് ആൾക്കാർക്ക് ആഹ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊക്കെ ഇവിടെള്ള ചുറ്റുപടുക ഭയങ്കര ഇഷ്ട്ടാണ് അപ്പൊ അവർക്ക് ഒക്കെ കൊടുത്ത വരുമ്പോന്നെ നമുക്ക് മ ട്ടും ക അതിന്റെറെ ഉള്ളിൽ കിടന്ന് ഇതാക്കിട്ടേ ഞാൻ അങ്ങനെ കഴിക്കില്ല ഞാൻ സ്വന്തവേ മുന്നേ അങ്ങനെ കഴിക്ക ഇല്ല കുറച്ച് കഴിക്കുള്ളൂ.
ആഹ
ഉമ് അതുകൊണ്ടാ ഇങ്ങള് ഡയലി കാണല്ലേ അതുകൊണ്ടായിരിക്കും ഉം
ഇപ്പൊ കല്യാണത്തിനൊക്കെ അങ്ങനെയാണല്ലോ ഒരുപാട് മെനു ഇണ്ടാവും
ഓ ഇണ്ടാവും
ഉം
സാദാ ചോറന്നെ രസം ഉം സാധാ ചോറു കഴിച്ചാ
അത് മടക്കില്ല ഞാൻ സദ്യയുടെ ബാക്കിയൊ ഒക്കെണ്ടെങ്കിൽ അതൊക്കെ കയിക്കും എനിക്കിഷ്ട്ടാണ്.
ആണല്ലേ
എന്നാ ശെരി
ആന്നാ ശെരി ഓക്കെ.